ഹലോ
കേൾക്കൂലെ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് എവിടെ
എന്നാ ഉണ്ട് വിശേഷം ഒക്കെ
നല്ലതന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ
കാപ്പികുടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല ഇല്ലയ ഉണ്ടാക്കി വെച്ചോള്ളു കുടിച്ചില്ല
ന്ന എന്താ രാത്രിക്ക്
ചപ്പാത്തി
എന്തോ
ചപ്പാത്തി, ചപ്പാത്തി
ആഹ് ഞങ്ങളുടെ ചക്കയപ്പൊ
ഏഹ്
ചക്കയപ്പോനം എടേണം
ഉം
ഉം ഏഹ് ചമ്പാത്തിക്ക് എന്താ കറി
ചിക്കന് അവിടെന്താ
ഇവിടേ എനികിയ് പിന്നെ ഉം അപ്പം
ഹ്ഏയ്
അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ
ദോശയല്ലേ അപ്പം ദോശല്ലേ അപ്പം പർഞ്ഞേ
അല്ലെ ല്ലെ അല്ല ഉഴിന്നിട്ടിട്ട് അരക്കിന്നത് ദോശ ഉഴുന്നിടാണ്ട് അരക്കുന്നത് അപ്പം അവിടെ വേറെ എന്തെലും പേരാണോ പറിണേ ഉം എന്നാ പറയും
ദോശ ഉയന്നിടാതെ അരിച്ചാല്, ഉയന്നിട്ടരിച്ചാല് വെള്ളപ്പം.
ഓഓഓഓ ഉം ഉ
നല്ല വ്യത്യാസണ്ടല്ലോ അപ്പൊ പറയും
ഉം കറിണ്ടോ
ആഹ് ഉണ്ടാകാരാലോ
ആഹ് വെള്ളക്കടെലാവുല്ലേ?
ആഹ്
ചോറ്
പിന്നേ
നോക്കാനായോ
ചോറ് പിന്നെ തിളപ്പിച്ചു മേടിച്ചാ മതിയ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്
ആഹ്
പിന്നെ ആഹ് ആഹ് ഉണ്ട് രാവിലെ പിന്നെ മുരിങ്ങിക്കായും തക്കാളിക്യായാലും പരിപ്പും എല്ലാം അങ്ങിട്ട് ഒരു ചെറിയ ചാറ് വെച്ചു
ഏഹ്
ആ പിന്നെ ബീട്ടൂ ബീറ്റ്റൂട്ട് തോരം വെച്ചു
ആഹ്
പക്ഷേ പിള്ളാർക്ക് വേണല്ലോ
ആഹ് അതാണ്
ആഹ് ങ്ങക്കൊരു ബുദ്ധിമുട്ടാ വർഷോ പറ്റി പറ്റിക്കാന്നുള്ളത്
ഉം
ഉം പിന്നെ ചോറ് റൈസൂടല് മൂന്ന് പേരുണ്ട് മൂന്നാം ക്ലാസ് ഒന്ന് മൂത്തയാള് രണ്ടാമത്തെയാള് യു. കെ. ജി മൂന്നാമത്തെയാള് പിന്നെ മൂന്ന് വയസ്സായിട്ട് പോയിട്ടടെ കൂടുണ്ട്
ആഹ്
അവിടെയോ
ഇനിക്കൊരു ആള്ളോള്ളൊ
എത്ര വയസു കുഞ്ഞാളണ്
ഏഹ്
കുഞ്ഞാണല്ലെ ഒരു വയസോ
ഒരു വയിസ്സ്
കാലാവസ്ഥ മാറുന്ന അനുസരിച്ച്
ആഹ് ഹൊ ഓൾക്ക് പനിയാണ്
അതെല്ലാ
ഇന്നലെ പിന്നിം വൈല്ണ്ടയ്ന് ഇന്ന് പിന്നെ ഇച്ചെെന്ന് താെടങ്ങ്ണ്ട് മയ
തണ്പ്പാ തണ്പ്പാ
ആഹ്
ആഹ് പക്ഷെ തണ്പ്പ് കൂടിയാല് നമുക്ക് ഒറങ്ങാൻ പറ്റൂലാ
അതാണ്
ഉം
ഉം വേറെ പണികളൊക്കെ ആലോയ്ച്ചുംമ്പോ ഒറങ്ങാൻ തോന്നൂല്ല ഹ് ഹ്
രാവിലെ ചോറും കറിയൊക്കെ കഴിക്കോടാ ഞാൻ ചോററും കറിയൊക്കെ വെച്ച്കഴിമ്പം നന്നവെച്ചി കഴിഞ്ഞാൽ പിന്നെ നമ്മള് നമ്മുടെതായ ഒരു കാര്യങ്ങളിലേക്ക് ആഹ് കാപ്പി കയിഞ്ഞു പിള്ളേര് പോയി പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളതൊരു പാത്രം കഴുക്ക് തൊടാം പെര തൂക്കല് ഈ ഇപ് ന്ന ഏറ്റവും വലിയ ഒരു പണി ണ്ടാവും വെച്ച്കഴിഞ്ഞാൽ തുണിയുടെ പ്രശ്നം
ആഹ് ഹോയ് ഫോണെങ്കി കിട്ട്ണ്ല്യ
അതെ അതെ അവടെ ഒരാൾ ഇവിടെ മൂന്ന് പേർക്ക ഒന്നും ഓഫ് വെ
ആഹ് സ് യൂണിഫോം ഇണ്ടാവുമ്പോ ബുദ്ധിമുട്ടാവൂലേ
യൂണിഫോം സോക്സ് ചോറ്ണ്ടോ വുന്ന പാത്രങ്ങള് ആഹ് പൊതിയുന്നൊരു ടവ്വലുണ്ട്
ആഹ് ആഹ്
അതെ അത്രെ അത് കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് വരുമ്പംമാറുന്നുള്ളൂ പോവുമ്പം മാറ്ണത് എട്ക്ക്ന്ന ടോർത്ത്കൾ ഒരുങ്ങുമ്പൊ മാറ്ണതല്ല പിന്നെ നമ്മടേത് വീട്ടിലിരിക്കുന്ന ആള് ആഹ് ഇരിക്കുന്നതും പെരട്ട്ന്നതും ചവ്ട്ട്ന്നതും പൂട്ടുന്നതും എല്ലാവായിട്ടതങ്ങനെ
ഇന്നലെ വെയിലുണ്ടേനി ഇൻ്റെ കൊറച്ചൊക്കെ ഒണങ്ങി
ഉം ആഹ് പിന്നെ എന്ത് വെല്യ തലവേദനകളുള്ള കേസുകള്ളൊന്നുല്ല
ആഹ്
എല്ലാം ഇങ്ങണ്ട് ചെയ്യും
പിന്നെന്താ
അപ്പൊ ഇന്ന് ആഹ് അപ് എന്തുവായിരുന്നു ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി ഉ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി ഉണ്ട് ചോറായി തോരൻ വെല്ലതും വേണോ
പിന്നെ
തോരൻ ആ ആ
വെണ്ടക്കണ്ട് അതേറ്റ് വെക്കാ വിചാരിക്ക്ണ്ട്
ഇനിയും പണികളൊക്കെ ഉണ്ട്
ആ
മോള് വന്ന്ടുണ്ട്റ്റുവോ പണിന്റെ ചെയ്യ് മോ
ഏഹ്
മോള് വഴക്ക്ണ്ടാക്കോന്ന്
ഹ ഹ ഹാ ഹൗ ഇപ്പിപനിം കൂടായപ്പളേ കുറുമ്പ് അധിക
മേത്ത്ന്നറങ്ങൂല
ശർദ്ദിക്കുന്നോ
ആഹ് ഒർക്കാണ്
ഉ ഉംം വേറെ ആരുല്ലെവീട്ടില്
ആ ഇല്ല
തന്നെള്ളൂ
ആഹ്
നോക്കാണ്ട് കൊണ്ട അപ്പൊ പിന്നെ പയ്യെ ചെയ്താ മതിയല്ലോ
ഏ
അതോണ്ട്പയ്യെ ചെയ്താ മതി
ആ ആ അമ്മയിമ്മ എന്തേ
അതാ വല്യ കാര്യം
ആഹ്
എവിടെലും ടൂറൊക്കെ പോയരുന്നോ
എവടെ കൊറെ ആയി പോയിട്ട് ഈ വയറ്റിലുണ്ടായി കുഞ്ഞുണ്ടായി ഒരു വയസ്സായിട്ടല്ലേള്ളൂ
ഉം
ഇനി പോണം
നടക്കാൻ തൊടങ്ങിയോ
ആഹ് നരക്കും ചെറുത് ക്കെ പപ്പ അമ്മ അങ്ങനെ
ഉം
വെള്ളത്തിന് ചോയിക്കാങ്ങനെഅങ്ങനെ തൊടങ്ങിയിട്ടുള്ളു
ഉം കെടന്ന് മുള്ളുവായിരിക്കുംല്ലേ
ആഹ്
പാമ്പേഴ്സ് വെക്കോ ടോ
പാമ്പേഴ്സ് തന്നെ ഫുള്ള് പാമ്പേഴ്‌സ്‌തന്നെ
എങ്ങനെയത് നടിപ്പിച്ചച്ച് കളയുന്നു അതല്ലേ ഏറ്റവും വലിയൊരു
കുയ്യുതിങ്ങാണ്ട് അയക്കാംങ്ങട്ട് ടും അയിന്റെ ഉള്ളില് ചോറ്
ആഹ്
സ്ഥലണ്ടായ പിന്നെ പ്രശ്നല്ലേ
ഉം ആ അതിന്റെ ഉള്ളിലേത് മണ്ണിലേക്കലി ഞ്ഞോളും വച്ചോളും ബാക്കി മറ്റൊ പ്ലാസ്റ്റിക് കത്തിച്ച് കളഞ്ഞാ മതി
ആഈ പഞ്ചായത്തുകർ കൊണ്ടുപോകല അതെ ആ കത്തിച്ചുകളയാനാണ്പ്രയാസം
കത്തിച്ച് കളയവോ അല്ലെങ്കില് അതിന്റെ പിന്നെ ആ ബ്ലാസ്റ്റി അല്ല കത്തിച്ച കളയല്ലേ ബ്ലാസ്റ്റിക് ഇപ്പൊ ഈ കത്തിക്കാനോക്കെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ കോവിയ ഒന്നും മലിഞ്ഞഞ്മാറാതെ
ആ അങ്ങനെ ഉണ്ടല്ലേ
ഈ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെയിട്ട് കെ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കായിട്ടേ അങ്ങനെയുണ്ട് ഉ ആ ക ആ കത്തിച്ചളണത്
എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കീന്നു പിന്നെ പേടിയവാഞ്ഞ അതാ അഥവാരെങ്കിലും പറഞ്ഞാല്
ഉം ഉം
അപ്പൊ പിന്നെ ഒഴിവാക്കി താങ് കു പറഞ്ഞതാ
ആഹ് വെള്ളം എങ്ങനെയ പിടിക്കണോ
ആ പഞ്ചായത്തിന്ന് ജലനി
ഉം ഉം ഉം വെള്ളല്ലാണ്ടില്ലലെ
ഏഹ്ഹേ കെണറ് വേനൽക്കാലം ആവുമ്പോ കൊറവാവും
ആഹ് ആഹ് മതി ഒന്ന് ഇതോ ഇത്പോലും ഇല്ലാതെ എത്രയോ ആൾ ആഹ് നമുക്ക് കിട്ട്ന്നത് കൊണ്ട് നമ്മള് സംതൃപ്തിയാവാ ഉം
വേനൽക്കാലത്ത് ഒന്നിടവിട്ടൊക്കെ കിട്ടൊള്ളൂ
ഉം
അപ്പ പിന്നെ
പിന്നെ ഇനി എന്നാ വിശേഷം ചക്കേം മാങ്ങയൊക്കെ ഉള്ള സ്ഥലാണോ?
ആഹ് ഇണ്ട് ചക്ക കഴിഞ്ഞില്ല മാങ്ങക്കെ കഴിഞ്ഞ്
ആണോ ഞങ്ങക്ക് മാങ്ങ കഴിഞ്ഞു ചക്ക കഴിഞ്ഞിട്ടില്ല
ആഹ് അതന്നെ
ആഹ് ഞങ്ങക്ക് ഇന്നിപ്പേ വീട്ടീന്ന് എനിക്ക് ഇച്ചിരി പപ്പ എനിക്ക് ചക്ക കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒര് പ പത്ത് മണിയൊക്കെവുമ്പോ പണിയൊക്കെ അത്യാവശ്യം ഒതിക്ക് വെക്ക് ചക്കപ്പഴം ഇച്ചരി കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞു
ഏഹ് ഏഹ്
അതു ആയിട്ടൊക്കെങ്ങനെ ഓർത്തൊണ്ടിരിക്കുന്നു ഇച്ചിരേ എന്തേലും വൈറ്റത്തേനു ചക്ക വെച്ചിട്ട്ണ്ടേങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യും കാണുമ്പഴേ പിള്ളേര് പറയും ഇനി വരാ ആഹ് പിള്ളേര് കാണുമ്പഴേ പറയും ഇനി ഒരാഴ്ച്ചത്തേക്ക് ഇവടെ ക ആഹ് അവർക്കറിയില്ലല്ലോ അയിന്റെ ഗുണമേ ഉം
ഓല് ഗവൺമെന്റ് സ്കൂള്ലാ
അല്ല പ്രൈവറ്റാ പോണത്
ആഹ്
എന്നാത്തിനാണോ എന്തോ
ഹസ്ബന്റ് നാട്ടിലില്ലേ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് രാവിലെ അത് ഉം ഡ്രൈവിംങ്ങാണെ വണ്ടീ പോയി
ആഹ്
ഇനിയിപ്പോ ഉച്ചയാവുമ്പോ ഒരു രണ്ട് മണി ഒന്നരയൊക്കെ ആവുമ്പോ ഒന്ന് കഴിക്കാൻ വരുട്ടോ
ഏഹ്
പിന്നെ കഴിച്ച്ട്ട് പോയാ പിന്നെ ഒരു നാല് മണിയാവുമ്പം പിള്ളേരിങ്ങ് വരും
ആഹ്
അത് കഴിയുമ്പോ പിന്നെ ആഹ് നാല് മണി കഴിഞ്ഞാ പിന്നെ അവര്ടെ കാപ്പി ചോറോ അവര്ടെ പരിപാടിയക്കൊന്ന് കഴിഞ്ഞ് പിന്നെ കൊണ്ടോന്ന പാത്ര ക തൈ കൊണ്ടോയി
ഉ
പഠിപ്പയിലായി സന്ധ്യാങ്ങളളായി വണ്ടി കഴിഞ്ഞ് പിന്നെ നമ്മള് അങ്ങട്ട് പോയാ പിന്നെ ഒരു രക്ഷ്യയുല്ല എന്നാ പണിയൊക്കെ തീർത്തിട്ട് എടയ്ക്ക് വിളിക്ക്
ആഹ് ഓക്കെ